ആഹ
ആഹ് കേക്കുന്നുണ്ട്. അവിടെ കേക്കാവോ?
ഓ കേക്കുന്നുണ്ട്.
ഫുഡൊക്കെ കഴിച്ചോ?
ഓ ഫുഡൊക്കെ കഴിച്.
ഏഹ് അതെയോ. എന്തായിരുന്നു രാത്രിയിൽ കഴിക്കാന്.
ചപ്പാത്തിയും, കാഴ അറിയോ?
അതെയ. എന്നും വൈകിട്ടെന്നും അപ്പം ആണോ?
അതെ
ചോറെ അല്ല.
ചോറ്, ഇവിടെ ചപ്പാത്തി വേണം എല്ലാർക്കും. പിന്നെ ആഹ ഇന്ന് ചപ്പാത്തി വേണം. ഒരാൾക്ക്,
ആഹ് അതെയൊ. സാധാ അരിപ്പത്തിരിയാ.
ഇവിടെ അരി അരച്ചത് ഫ്രിഡ്ജിലുണ്ടാവും.
ആഹ്
ടെ അരക്കാ ചെയ്യാ. നമ്മുടെ പത്തിരിപ്പൊടിയല്ല.
ആഹ് അതല്ല ഞാൻ ഈ ഇവിടെയൊക്കെ പത്തിരിപ്പൊടി വാട്ടിയിട്ട് കൊഴച്ച് ഉണ്ട ആ കൊഴച്ച് ഉണ്ടയിട്ട് മേ ക്കി പിന്നെ അത് പരത്തി. അത് അതാ ഞാൻ ചോദിച്ച അരി കൊണ്ടുള്ള പ ത്തിരിയാണോന്ന്. കാരണം എന്നും അരി കൊണ്ടുള്ള പത്തിരിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി പണിയുണ്ടേ.
ങ്‌ഹ അതല്ല. ഏഹ് അരി അരച്ചിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടാവും എപ്പോളും.
ആ അരി അര അരി അരച്ചിട്ടന്ന് പറയുമ്പോഴത്തേക്കും, പിന്നെ ഉം അതിന്റെ കൂടെ ചോറോ തേങ്ങയോ അതിൽ അങ്ങനെക്കെ വല്ലിടുവോ?
എന്തിന്?
ചുമ്മാ വെറുതെ അരി മാത്രം അരക്കോളൊ?
ആഹ് മറ്റേ എന്നതാ
ക്കുന്ന അരില്ലേ.
ആഹ് ആഹ് ആഹ.
ആഹ് അത് കുതിർത്തിയിട്ട് അരച്ചിട്ട് അതാണ്. നമ്മള് ഇവിടെ ഉപയോഗിക്ക.
അപ്പൊ അത് ചുടുമ്പോ, ആഹ് അത്പ്പൊ എന്താ ചുടുമ്പോ മറ്റേ നീർദോശ എന്ന് പറയുന്ന ആ സാധനാണോ?
ഇല്ല ഇല്ല. നീർദോശ എന്ന് പറയുന്നത് നമ്മുടെ പച്ചേരി കൊണ്ട് അരക്കുന്ന ദോശക്കല്ലേ.
അതേല്ലേ. ഇങ്ങനെ നീർദോശ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇങ്ങോട്ടേക്ക് ഇല്ലായേ. അപ്പോ നീർദോശ ശാന്ന് പറഞ്ഞങ്ങല് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കൊറേ കുത്ത് കുത്ത് കുത്ത് കുത്ത് വരുന്നെ.
അത് പച്ചരി കൊണ്ടുള്ള ദോശക്കെല്ലേ നീർദോശ പറയാ.
പച്ചരി കൊണ്ടാല്ലേ?
അല്ലെ, ഇവിടെ പച്ചേരിയില്ല ഇവിടെ പച്ചേരി ഉപയോഗിക്കൂല ഇവിടെ പച്ചേരി കൊണ്ടൊന്നുമില്ല.
പച്ച അപ്പം എന്താ ഇങ്ങനെ വെള്ളയപ്പംന്ന് പറയത്തില്ലേ, പാലപ്പം അതില്ലേ.
മ്ഹ്, അതൊന്നും ഇവിടെ ആരും കഴിക്കൂല.
അതെയോ അത് വെ അത് അത് അത് വെച്ചിട്ടാ ഞാൻ ചോയിച്ചത് ആ അരിക്കാകത്ത്. ഏഹ് തേങ്ങയോ ആഹ്
ആഹ് ആഹ് ഉഴുന്നൊക്കെ ഇട്ടിട്ട് ആ അതെ അതെ ഇല്ല ഇവിടെ.
ഉഴുന്നും അരിയും. രണ്ട് ഗ്ലാസ് അരിയും ഒരു അര ഗ്ലാസ് ഉഴുന്നും. കുറച്ച് പിന്നെ ഉലുവായും കൂടെ ഇട്ടിട്ട് കുതിരാൻ വെച്ചിട്ട്. കുതിർന്ന് കഴിയുമ്പം. അത് നന്നാ കഴുകി വാരി അതിന്റെ കൂടെ ചോറും കൂടെ ചേർത്ത് അരച്ചാ ഞങ്ങൾ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നത്. അതുപോലെയാണോ അവിടെ ഉണ്ടാക്കുന്നത്.
ഇല്ല അങ്ങനത്തെ സംഭവേ ഇല്ല ഇവിടെ ഇഡ്ഡലി അങ്ങനത്തെ ഒന്നും ആരും കഴിക്കൂല. പിന്നെ എന്തിന വെറുതെ ഉണ്ടാ അത് ഉം ഹ് ഇവിടെ കഴിക്കൂല ഇവിടെ ആരുംഇവിടെ ഇവിടെ ഇഷ്ടല്ല. ഇവർക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ ഏഹ് ഇതൊക്കെ ഐ മീൻ പുട്ട് ഞാൻ പറഞ്ഞില്ലേ അരി അരച്ചിട്ടന്നുള്ളേ ഞാൻ പറഞ്ഞില്ലേ അരി അരച്ചിട്ട് ന്ന്. അരി അരി അരച്ചിട്ട്ന്ന് പറഞ്ഞില്ലേ. ലോ? ഹലോ? ഹലോ? ഹലോ? അലോ? ഹലോ? അലോ കേക്കാൻ പറ്റുന്നുണ്ടോ? അലോ? ഹലോ? ഹലോ?